ആഹ് ആഹ്
ഹലോ കേക്ക്ന്ന്ണ്ടോ?
ഹലോ ഹലോ
ഹലോ
പറിണെ കേക്ക്ണില്ലല്ലോ? ഹലോ ആഹ് ഇപ്പ കേക്ക്ണ്ട്
ആഹ് എന്താക്ക്ന്നേ?
ഇവടെ ഇങ്ങനെ വെറ്തെ ഇരിക്കാ
ആഹ് ചായ കുടിച്ചോ?
ചായല്ല ഉച്ചക്ക് ചോറ് കഴിച്ച്ണ്ടായിര്ന്നില്ല പ്പം ഇപ്പം ചോറ്യ്ച്ച്
ഓഹ് അതെയാ എന്താ സ്പെഷ്യല്?
മന്തി വേടിച്ച്
ആഹ് അഹ് ഞാനിവടെ ഒരു ഷോപ്പ്ല് ഇങ്ങനെ ഇരുന്നിട്ട്ണ്ട് ലോഡർ ഫ്രൈസ് ഓഡർ ചെയ്തിട്ട്ണ്ട്
ആഹ് ചായ കുടിക്കാൻ
ആഹ് ചായകുടിക്കാൻ കേറിയതാ
ആഹ്
ഉം അപ്പ അത് ഓഡറ് ചെയ്ത് ഇവ്ടെ ഇരിക്ക്ന്നൊണ്ട്.
പിന്നെ ഒരാളെ വിളിക്കാന്ന് വിചാരിച്ചല്ലേ?
ആഹ് അതെ എന്തായാലും വെയിറ്റ് ചെയ്ത് ഇരിക്ക്ന്ന്ണ്ട് കാത്തിക്ക്ന്ന്ണ്ട് അതെ എന്തായാലും കാത്തു നിക്ക്ന്ന്ണ്ട് ഇവ്ടെ സമയം എട്ക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എട്ക്കും.
ആഹ്
പിന്നെ മഴയൊണ്ടോ അവ്ടെ?
ഇവ്ടെ മഴക്കാറ്ണ്ട് ഉച്ചവരൊക്കെ നല്ല വെയിലാർന്ന് പിന്നെ മഴക്കാറായി തൊടങ്ങി അവ്ടെയാ?
ഇവ്ടെ ഉച്ചവരെ വെയില്ണ്ടായിറ്റാ ഉച്ചക്ക് ശേഷാ വെയില് വന്നെ
ആഹ് ആഹ്
ഉം വീട്ടിലാരൊക്കെയ്ണ്ട്?
വീട്ടില് ഉമ്മ ഇക്കാക്ക.
ആഹ് കല്ല്യാണം കഴിഞ്ഞതാ?
ആഹ് മാര്യേജ് കഴിഞ്ഞു.
ആഹ് ഓക്കെ ട്ടെൻ
ഇയാൾടെ വീട്ടില് ആരൊക്കെയ്ണ്ട്?
എനിക്ക് എന്റെ വീട്ടില് അച്ഛനൊണ്ട് അമ്മയൊണ്ട് ഇപ്പം ഭർ
എന്റെ ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലാണ്
അതെയ ഞാനും എന്റെ വീട്ടിലാണ് നിൽക്കുന്നെ ഭർത്താവ് ജോലി സ്ഥലത്താ
ആഹ് ആഹ് പിന്നെ എന്താണ് പിന്നെ ഉച്ചക്ക്‌ എന്താ കയിച്ചേ
ഉച്ചക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യായിട്ട് കഞ്ഞിയും ആഹ് ഇതും ഓംലെറ്റ കയിച്ചേ ഉച്ചക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല മടി പിടിച്ച്
ആ ആഹ് യാത്രയൊക്കെ പോവാറുണ്ട് പക്ഷേ ഇക്കൊല്ല ആയിട്ട് പോയിട്ടില്ല
ആഹ്
അല്ലെങ്കിൽ വെക്കേഷന് പോണതാർന്നു
ആഹ് കൊറെ പേര് വിളി വിളിച്ചോ കുറേ പേര് വിളിച്ചേ ഇപ്പോ
ഇല്ല ഇപ്പ തുടങ്ങിട്ടുള്ളൂ
ഉം ഞാൻ പോലുണ്ട് ഇപ്പ പിന്നെ കുഞ്ഞൊക്കെ ആകുമ്പം ആഹ് ബുദ്ധിമുട്ടാ ഒരാള് കൂടെ തന്നെ വേണം
ആഹ്
ഞാന് ഓർഡർ ചെയ്ത സാധനം കിട്ടി വേഗം കിട്ടി
വേഗം കിട്ടിയ
ആഹ്
എന്താണ് വിളിച്ചത് കൊണ്ടായിരിക്കുള്ളൂ
ഏഹ്
അല്ലെങ്കി കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണഴിച്ചാലും കിട്ടൂല
ആഹ് ഞാൻ വച്ച് കൊറച്ച് സമയം എടുക്കൂന്നു
ആഹ് ആഹ് ആഹ് കുട്ടിനായിട്ട് വന്നാക്കാ ഫുഡ്‌ കയിക്കാൻ
കുഞ്ഞ് വീട്ടിലുണ്ട് ഞാൻ പുറത്തേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ
ആഹ് ആഹ് ആഹ്
ഉം തുണി അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിന്
തയിക്കാനാ
ആഹ് തയ്ക്കാൻ വേണ്ടീട്ട് ആ നിങ്ങ അടിക്കാന്ന് പറഞ്ഞാ നിങ്ങക്ക് മനസ്സിലാവില്ല അല്ലെ തയ്ക്കാ
ആഹ് ഞങ്ങളവിടെ തയ്ക്കാൻ എന്നാ പറയാ
അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി വന്നതാ പിന്നെ മോന ആഹ് കിട്ടി കിട്ടി ഞാൻ പിന്നെ എന്നിട്ട് കുഞ്ഞിന് കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങിക്കാമന്ന് വിചാരിച്ചു
ആഹ് ആഹ് ആഹ്
ഇപ്പ ചായ കുടിക്കാൻ വേണ്ടി കറിയത അതിന്റെടയില്
ഷോപ്പിങൊക്കെ കഴിഞ്ഞ
ആഹ് കഴിഞ്ഞു ഭർത്താവിന് എന്താ ജോലി
ഭർത്താവ് പ്ലേയൂറ്റിന്റെ കമ്പനി
ഏതാ
പ്ലേവുഡിന്റെ കമ്പനി ഡോറ് സാധനങ്ങ-
ആഹ് ആഹ് അതെ അറിയാം അറിയാം. എന്റെ അച്ഛന് ആശാരിപ്പണി ആയിരുന്നെ.
ആഹ് നിങ്ങള് ജോലിചെയ്യുന്ന്ണ്ടാ?
ഞാൻ ജോലി ചെയ്യ്ണില്ല. ഞാനിപ്പൊ പ്രെസവിച്ച് ഇരിക്കാ.
ഓഹ് അതെയാ എത്ര മാസായി?
മാസായിട്ടില്ല. ദിവസായിട്ടൊള്ളു.
ഏഹ് ആഹാ എത്ര ദിവസം?
ഇര്‌വത്താറ്.
ഓഹ് അതെയാ എങ്ങനെയ്ണ്ട്ന്ന്ട്ട് വാവ? ആൺകുട്ട്യാ, പെൺകുട്ട്യാ?
പെൺകുട്ട്യാ.
അതെയോ?
ആഹ്.
ഒറങ്ങ്ന്ന്ണ്ടോ, കരച്ചിലാണോ? ഈട ആൺകുട്ട്യാ രണ്ട് വയസ്സായി.
ആഹ്. ആത്രെ യാ? ആഹ് ആഹ് കരച്ചില് കൊഴപ്പല്ല എടയ്ക്ക് ഒക്കെ കരയും എടയ്ക്ക്‌ സമാധാനത്തോടെ ഒറങ്ങും. അവൾടെ വാപ്പി ഉള്ളപ്പോ അവള് സമാധാനത്തോടെ കടന്ന് ഒറങ്ങും. ഞാൻ മാത്രേ ഒള്ളു എങ്കില് അവള് രാ- ത്രി എണീറ്റ് ഇര്ന്ന്കാണ്ട് ഇക്കലായിരിക്കും.
ആഹ് എത്രാ വെയിറ്റൊക്കേ ഉണ്ടായിരുന്ന് കുഞ്ഞ്?
രണ്ടേ അർന്നൂറ്.
ആഹ് നോർമലാണ്.
ആഹ് ആഹ് രണ്ട് മുതല് എല്ലാ വരും പറഞ്ഞെ ശെരിക്കും മൂന്ന് വേണം എന്നാണല്ലോ പറയ്ണെ.
ആഹ് രണ്ടേ പോയന്റ് അഞ്ചാണെങ്കില് രണ്ടേ പോയന്റ് അഞ്ചിനും മൂ മൂന്നിനും മൂന്നേ പോയന്റ് അഞ്ചിനും എടയില് ആണെങ്കിലാണ് നോർമൽ അയിന് താവാതെ നിന്നാൽ മതി.
ആഹ് എല്ലാവരും പറയ്ണെ മൂന്ന് കിലോ വേണം മൂന്ന് കിലോ വേണം എന്നാ പറയ-
അത് കൊഴപ്പൊന്നൂല്ല. അപ്പൊ എന്നാലും രണ്ടേ പോയന്റ് അഞ്ചിന് താഴെ അല്ലല്ലോ രണ്ടേ അഞ്ഞൂറിന് താഴെ അല്ലല്ലോ ര- ണ്ടേ അറ്ന്നൂറില്ലെ വെല്ല്യേ പ്രെശ് - ന്നൂല്ല. പക്ഷെ ഒരു മൂന്ന് ഒരു ബോർഡറിൽ നിൽക്ക്‌ന്നോണ്ടാണ് എല്ലാവരും അങ്ങനെ പറയ്ന്നത്.
ആഹ് ആഹ്.
ഉം അത് ഇനീ ഇപ്പൊ വെയിറ്റ് നോക്ക്യാ മ ഇനിയിപ്പോ ഓരോ മാസം കൂടുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ആഹ് കൂടും. അതിനനുസരിച്ച് ഉം ഫീഡെയ്താ മ
ഇപ്പഴേ ഏഹ് ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ പോയപ്പോ രണ്ടേ തൊള്ളായിരം ഉണ്ടെന്ന് പറ
ആഹ് പിന്നെ ചെറിയ ചെലപ്പൊ ചെല മക്കള് ആദ്യം ജനിച്ച് കഴിഞ്ഞ്ട്ട് ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് പെട്ടെന്ന് കൊറയാനും ചാൻസ്ണ്ട്. എന്ന്ട്ട് പിന്നെ കൂടും.
പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസം തൂക്കം നോക്കിയപ്പോ അവള്ക്ക് രണ്ടേ അ അറുന്നൂറ് ഉള്ള ഓള് രണ്ടേ അഞ്ഞൂറ് ഉണ്ടായി രുന്നൊള്ളു.
ആഹ് അതങ്ങനെ അദ്യത്തെ ഒര് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടാവും. പിന്നെ കുടിക്കോളും
ഓക്കെ വാവയ്ക്ക് ഒരു വയസ് ആവുന്ന സമയത്ത് നമ്മള് ജനി ജനി ക്ക്‌ന്ന്ണ്ടായ ആ വെയിറ്റിന്റെ മൂന്ന് ഇരട്ടി ആവണം എന്നാണ് കണക്ക്.
ആണോ
ആഹ് അതായത് ഇപ്പം രണ്ടേ അറന്നൂ- ഇപ്പ ഉള്ള കുഞ്ഞ് അതിന്റെ മൂന്ന് ഇരട്ടീന്ന് പറയുമ്പം രണ്ട്, നാല്, ആറ് ആറ് ഏഴ് ഏഴേ എണ്ണൂറ് എട്ടിൻ്റെ അടുത്ത് വേണം. ഒരു വയസ്സ് ആവുമ്പം ഉം അത് നോക്കിയാ മതി ആ സമയത്ത് പെട്ടെന്ന് അരിച്ചായിരിക്കും ഭാരം വെക്കാ പിന്നെ ഒരു രണ്ടു വയസ്സിന് ശേഷം ഒക്കെ മെല്ലെ മെല്ലേ വെക്കൊള്ളൂ
അങ്ങനെ ഇണ്ടല്ലേ
ഉം
അങ്ങനെ ഒക്കെ ഇണ്ടല്ലേ
ആഹ് അങ്ങനെയുണ്ട്
പിള്ളേരെ കുറിച്ച് ഒരു എ ബി സി ഡി അറിയില്ല പഠിച്ചു വരുന്നേ ഉള്ളു
ആഹ് പിന്നെ രണ്ട് മണിക്കൂറ് രണ്ട് മണിക്കൂർ അതിന് മുന്നേ പാല് കൊട്ക്കുന്നില്ലേ
രണ്ട് മണിക്കൂറ് അവള് എനീക്കൂല അമ്മവിളിച്ച് കയിഞ്ഞാല് അവള് സ്വയം എണീറ്റ് പാല് കുടിക്കണം. ഇന്നാലേ കുടിക്ക്യൊള്ളൂ.
ആഹ്.
നമ്മ വിളിച്ചഴിഞ്ഞാലും അവളല്ല വിളിക്കണേന്നുള്ള ചിന്തയില് അവള് നല്ല കൂർക്കം വലിച്ചടന്ന് ഒറങ്ങാ.
ആഹ് ഒറക്കം ഡിസ്റ്റേർബ്യ്യണ്ട ഒർങ്ങിക്കോട്ടെ.
അവള് സ്വയം എനീറ്റോളും.
ആഹ്. പിന്നെ ചുണ്ടൊക്കെ വറ്റി കെടക്കുന്ന സമയത്ത് പാല് കൊടുത്താ മതിയാവും.
ആഹ് ആഹ് ഉം.
ഉം. പിന്നെ അപ്പം വാവനെ നോക്കാനാരാ കൂടെള്ളതാരാ.
ഉമ്മണ്ട്. ഉമ്മാടെ ആണെങ്കി കാല് ഒടിഞ്ഞിരിക്കാ.
ഓഹ് എന്ത പറ്റിയെ.
അത് കല്യാണം കയ്ഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നതാ. കെട്ടിച്ച വീട്ടിലേക്ക് അ വര്ന്ന വഴി. യേ വണ്ടി ആക്സിഡന്റായി കാലൊടിഞ്ഞ്. എല്ല് പൊറത്തേക്ക് വന്ന് തൊടല്ല് പുറത്ത് വന്ന് ആ കാലുമ്മ. രണ്ട് മൂന്ന് സ്ഥലത്ത് വേറെ ഒടിഞ്ഞിട്ട്ണ്ട് ഒരു കാല്മ്മതന്നെ എല്ലാ.
ആഹ്.
പിന്നെ ഇക്കാക്കാർന്ന് വണ്ടി ഓടിച്ചാര്ന്നേ ഇക്കാക്കാടെ വെര്ലൊടിഞ്ഞ്.
അയ്യോ വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ.
അവര് രണ്ട്പേര്ണ്ടായിരുന്നുള്ളു റ്റൂവീലർന്നാ വന്നെയ്ർന്നെ.
ആഹ് അല്ല ഇന്നട്ട് ഉമ്മക്കിപ്പം നടക്കാം പറ്റുന്നില്ലേ.
ഉമ്മാ നടക്കാം ബുദ്ധിമുട്ടാണ് എന്നാലും ഉമ്മ. പയ്യെപ്പയ്യെ നടന്ന വരൂം ഞൊണ്ടി ഞൊണ്ടിയാ നടക്ക്ണെ.
ആഹ് സർജറി ചെയ്തിനൊ.
ആഹ് ഓപർഷൻ ചൈതായ്ര്ന്നു ഇതൊടിഞ്ഞ്. പിറ്റേസം തന്നെ ചെയ്തായ്രുന്നു അവര് പറഞ്ഞു പെട്ടന്ന് ചെയ്യണംന്ന് പറഞ്ഞു അല്ലെങ്കി ഉമ്മാക്ക് അറ്റാക്ക് വരുംന്ന് പറഞ്ഞു. ബ്ലഡ് കുറേ പോയി കഴിഞ്ഞാല്. അപ്പ അത്കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തു.
ഒരോ സമയം.
ഇന്നാ ഓരോ സമയക്കേട്.
അതെ അതെ.
ഉം.
അവവ നിങ്ങക്ക് മറ്റു കുഞ്ഞിന്റെ മുടിയൊക്കെ കളയുന്നൊക്കെ ഇല്ലേ.
ആഹ്.
അതെപ്പഴാ.
ഞങ്ങ ഏഴിന് കളയും ഒമ്പതിനളയും പതിനൊന്നിനളയും ഈ ഒറ്റ ദിവസത്തിലെ.
ഏഴ്‌ മാസം ആകുമ്പളാ.
അല്ലല്ലല്ല ഏഴു ദിവസം.
ഓഹ് അപ്പൊ കളഞ്ഞോ ഓൾറെഡി.
ആഹ് ഇത് പതിനൊന്നായപ്പൊ കളഞ്ഞ്.
ആഹ്.
കളഞ്ഞിപ്പൊ രണ്ടാമതും മുടി വന്നു തൊടങ്ങി ആൾക്ക്.
ആഹ്
അവിടെയാ?
ഇവിടെ അങ്ങനെ നിയമൊന്നുല്ല അതോ ണ്ട് ഞാൻ തന്നെ കളഞ്ഞു കൊടുക്കല് നമ്മള് ഉം കടേ പോയി ക കളയാൻ നോക്കുമ്പോ അവൻ സമ്മയിക്കൂല
ഇതാ ഇവിടെ അങ്ങനൊന്നും കുഴപ്പു ണ്ടാർ ന്നില്ല
ആണോ
അവള് മര്യാദക്ക് ഇരുന്ന് കൊടുത്ത് പുള്ളിക്ക് വെട്ടാൻ വന്നാ
ഇവൻ സമ്മതിക്കൂല
ഉം
അതോണ്ട് ഞാൻ തന്നെ കളഞ്ഞോട്ക്കാ
എങ്ങനെ കളയും?
ഞാനാ ചെർതിള്ള സമയത്ത് ഞാന് ഇവൻ ഒറങ്ങുന്ന സമയത്ത് മുടി വാർന്നിട്ട് കൊറച്ച് മുറിച്ചോടുക്കും അല്ലാതെ മൊത്തത്തില് ആഹ് കത്രികേം കൊണ്ട് ട്രിമ്മറോ ട്രിമ്മറല്ല അല്ല കത്രികേം കൊണ്ട്
ആഹ് ആഹ് അപ്പൊ കുറ്റി പോലെ നിക്കുലെ മുടി
ഞാൻ ഫുള്ള് മൊട്ടയടിക്കൂല
കൊറച്ച് വെട്ടികൊറക്കും
ആഹ് കൊറച്ച് വെട്ടി കൊടുക്കും
ആഹ ആഹ് അലോ പിന്നെ വിളിക്കാട്ടാ ശെരിയെന്നാ
ഏഹ് ഹാ പോലായോ
ആഹ് ആഹ് ആഹ്
ആഹ് ഓക്കെ ന്നാല് ശെരി ശെരി